ഹലോ
ഹല. അ.
ആ. നമസ്കാരം. ഹലോ. നമസ്കാരം
കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. പറയൂ.
എന്താണ്. എന്തൊക്കെ. എന്തൊക്കെണ്ട് വിശേഷം. ഹലോ എന്തൊക്കെണ്ട് വിശേഷം. ഹലോ കേൾക്കുന്നൊ.
ആഹ് കേൾക്കുന്നുണ്ട്.
എന്താണ്. പണിയൊക്കെ കഴിഞ്ഞോ.
എങ്ങനെ.
പണിയൊക്കെ കഴിഞ്ഞോ. എന്താണ് ജോലിയൊക്കെ കഴിഞ്ഞോ. ഉം. ഉം. ഇനി എന്താ അടുത്തതായിട്ടുള്ളെ.
അടുത്തത് അങ്ങനെ പ്രത്യേകിച്ചൊന്നുല്ല. കൊർചേരം. ഫോൺമല് ഇങ്ങനെ കളിച്ചിരിക്കണം.
ഫോണ് നോക്കാൻള്ള സ സമയാണോ ഇപ്പോൾ.
ആഹ് പണിയൊക്കെ കഴിഞ്ഞാ പിന്നെ കൊറച്ച് നമ്മക്ക് ഫോണ് മ്മലൊര്. കൊർച്ച് ഷോട്ടും, കാര്യങ്ങളൊക്കെ കണ്ട് കൊർച്ച് വീഡിയോസൊക്കെ, കണ്ട് ഇങ്ങനെ ഇരിക്കാലൊ.
ആ. ആ. വേഗം പണിയൊക്കെ കഴിഞ്ഞാല് ലെ.
ആഹ് ആഹ്. വേഗം പണിയൊക്കെ കഴിഞ്ഞാലെ.
ഉം. ഉം.
മ്മളൊരു പിന്നെ ഇങ്ങനെ ഞമ്മള് വെറുതനെ ഇരിക്കല്ലെ. പിന്നെ നമ്മക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തപ്പ പിന്നെ
ഉം. എന്തെങ്കിലൊക്കെ ഇണ്ടോന്ന് നോക്കാല്ലെ. ഫോണില് എന്തെങ്കിലൊക്കെ?
അതെ അതെ. ഇപ്പോ ഫോണിൻ്റെ ഉപയോഗല്ലെ നമുക്ക് കൂടുതല്.
ഉം. ഉം.
എന്തെങ്കിലും, എന്തെങ്കിലും ഉണ്ടോ എന്താ വാർത്ത ത്തെ വാർത്തകള്. പിന്നെ ഇപ്പോ കളിയൊക്കെല്ലെ ലോകകപ്പല്ലേ?
ആഹ് ആഹ്. കളിക്. ഉം ഉം.
പുച്ചാട്ടെന്തെങ്കിലും ന്യൂസോ. കാ ല്ല് അങ്ങനെ ഇല്ല. ഞാന് അങ്ങനെ കാറില്ല. ക്ഷെ ചെലപ്പോ ഈ യൂട്യൂബിലൊക്കെ ഓരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ കാണിക്കൊല്ലോ.
ആഹ്. ആഹ്. ആഹ്. ആഹ്. ഇന്നലെ ഏതായിരുന്നു കളി അറിയോ?
ഇന്നലെ ഏതാന്നറിയില്ല.
അഹ അഹ മിഞാന്ന് അർജന്റീനണ് ന്നൊക്കെ പറ
ആഹ അർജ അർജന്റീനന്റെ കളിയായിരുന്നു അർജന്റീന ജയിച്ചു ഞാനൊരു അർജന്റീന ഫാനണ്.
അപ്പോ ആ ഒരുതിലാണ്ല്ലേ സന്തോഷണല്ലേ?
ഉം
ഈപ്രാവശ്യം എങ്ങനെയാവും അർജന്റീനയാണോ ഫ്രാൻസോ?
എന്താണവൊ അറിയില്ല. ഭാഗ്യംമാരുടെ കൂടെണോന്ന്റിയാം.
ഉം ഉം പ്രാവശ്യത്തെ കളിയൊക്കെ അറ ജീനിയൻ്റെകളിയൊക്കെ നല്ല ഉഷാറാണല്ലോ ല്ലേ?
കളിക്കഷാറാണ് പിന്നെ നല്ല നല്ല കളിക്കാരാണല്ലോ മെസ്സി റൊണാൾഡോയൊക്കെ?
ഉം ഉം
ഓല് ഇ പ്രവശ്യം വിരമിക്കണെന്ന് തോന്നുന്നുണ്ട്.
ആഹ്
പുതിയ തലമുറക്കായിട്ട് വാതിൽ തുറന്ന കൊടു കൊന്നു എന്നൊക്കെ പറഞ്ഞട്ട് പത്രത്തില് കട്ടിങൊക്കെ കാണാ.
ആഹ് ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാംല്ലേ
ആഹ് അതെ അതെ
ഇവിടെ അതന്നെ മക്കളൊക്കെങ്ങനെ പറഞ്ഞേക്കാ.
ആഹ്
പിന്നെ ഇപ്പ എല്ലാരതും ഇങ്ങനെ ന്യൂസ് ഇതിൽ ഇങ്ങനെ കാണുല്ലോ ഇന്നലെ അർജന്റീനണ് ജയിച്ചത് എന്ന് ത് കൻണ്ടു ഇന്നത്തെ പിന്നെ ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടില്ല ആരാണ് ന്നുള്ള
ആഹ് നമ്മളിപ്പോ അർജന്റീന ബ്രസീല് പോർച്ചുഗല് അവർക്കൊക്കൊണല്ലോ ഏറ്റവും കൂടുതല് ആരാധകരുള്ളത്. മെസ്സി റൊണാൾഡോ നെയ്മറ്.
ഉം ഉം ആ ഹ അത്ര ആൾക്കാരെ എല്ലാവർക്കും പരിചയം ഉള്ളു.
ആഹ് അത്ര ആൾക്കാരെ എല്ലാവർക്കും വലിയ പരിചയള്ളൂ.
കുറെ രാജ്യങ്ങള് നമ്മൾ അറിയാത്ത രാജ്യങ്ങളന്നെ ഇണ്ട് കുറേ
അതെ അതെ ഞമ്മക്ക് സങ്കടം നമ്മളെ ഇന്ത്യ കളിയിൽ ഇല്ലാത്തതാണ്.
ഉം ഉം ന്നാല് ഇന്ത്യ കളിക്കില്ലെങ്കിലും ഞമ്മള ആൾക്കാര് ഫുള്ള് കളിന്റെ കൂടെണ്.
ആഹ് അതെ അതെ നമ്മള ഇന്ത്യന്ന് ത ന്നെ ഉണ്ടല്ലോ ഒരു മലയാളി ഇണ്ടല്ലോ കളിയില്
ആഹ് ആഹ് അങ്ങനെ പറ്ഞ്ഞെട്ടു ഏത് ടീമിനാ കളിക്ണാവോ ഏത് രാജ്യത്തിനാ കളിക്ണെന്ന് പറ്ഞ്ഞെ
എങ്ങനെ
ഹലോ ഏത് രാജ്യത്തിനാ കളിക്ണന്ന് പറ്ഞ്ഞ
അത് ഏത് രാജ്യത്തിനാണ് ഖത്തറിനാണെന്ന് തോന്നുന്നു
ആണോ ഉം ഉം ആഹ് അപ്പ ഞമ്മക്ക് അഭിമാനിക്കാം ഞമ്മളെ മലയാളി കളിക്കാരനുണ്ട് ന്നുള്ളതില്
ആഹ് അതെ അതെ മലയാളി ആയതിൽ ഉം മലയാളി ആയതില് ഞമ്മക്ക് അഭിമാനിക്കാം
ഉം ഉം ലോകകപ്പ് കളിക്കാനോരവസരം കിട്ടിരുന്നല്ലേ
ആഹ് അതെ അതെ അതെ
ഏത് നാട്ടിൽ എവിടെള്ള ആളാണാവോ
മ്മ കേരളത്തില്ള്ളതാണ് തോന്ന്ണ്ട് മലയാളിയല്ലേ
ഉം ഉം ന്യൂസ് യൂട്യൂബില്ങ്ങനെ കാണും ഞമ്മള്ങ്ങെ അതിനെ കുറ്ച്ച് അറിയാത്തോണ്ട് പിന്നെ നമ്മളങ്ങനെ
ആഹ് ആഹ് ആഹ് ഇപ്പോ യൂട്യൂബോ ഇൻസ്റ്റഗ്രാമൊക്കെ തൊറന്നാല് ഫുള്ള് അതാണല്ലോ
ഉം ഉം എല്ലാ ന്യൂസും കിട്ടോലൊലെ
ഏഹ്
എല്ലാ അറിയണെങ്കില് അത് തൊറ്ന്നാ മതിയല്ലൊലെ പണ്ടത്തെ മാതിരിയല്ലല്ലൊ പണ്ടൊക്കെ നമ്മക്ക് ആരെങ്കിലും എന്തെങ്കി പറഞ്ഞെങ്കിലേ അറിയൊള്ളു പിന്നെ നമ്മള് പേപ്പറ് സ്ഥിരം വായിക്കണം എന്നെങ്കിലൊക്കെ അറിയുള്ളു
ആഹ് അതെ അതന്നെ പത്രത്തിലൊക്കേന്ന് പറഞ്ഞാല് ഇന്നലത്തെ വാർത്തായിരിക്കും ഇന്ന്ണ്ടാവ
ഉം ഉം
അപ്പൊ ഇന്നത്തെ വാർത്ത അറിയണെങ്കി പിന്നെ നാളെ ആവണം
ഉം ഉം
അങ്ങനെ ആയിരുന്നല്ലൊ
ഉം ഉം
ഇപ്പോ എന്ത് ന്യൂസ്ണ്ടായാലും സെക്കൻഡുകൾ കൊണ്ട് നമ്മക്ക് അറിയാൻ കഴിയും
ഉം ഉം ഫോണ് കൊണ്ട് അങ്ങനെയൊക്കെ ഒരുപയോഗംണ്ട്ലെ നല്ല ഗുണങ്ങളൂണ്ട്
അതെ ഗുണങ്ങളുണ്ട് ദോഷങ്ങളൂണ്ട് ഈ ചെറിയ മക്കൾക്ക് ഫോണൊക്കെ കൊടുക്കുന്നത് നല്ല ബുദ്ധിമുട്ടാണ്
ഉം ഉം
അത് ഫോണ്ന് അവര്ടേ കുട്ടിക്കാലം ഫോണില് അഡിക്റ്റാവ്ണത്
ഉം ഉം
ഒര് അതെടങ്ങേറാണ്
എടങ്ങേറാണ് ഉം
ഇപ്പോ ഇന്റൊര് കസിന്ണ്ട് അവിടെ അവിട്ത്തെ കുട്ടിക്ക്പ്പൊ കണ്ണിന് കാഴ്ച കൊറവാണ് ഫോണ് കണ്ടിട്ടെ
ആണോ
ഓള് ചെറ്പ്പത്തില് ഇങ്ങനെ കുട്ടിക്ക് മഞ്ഞപ്പിത്തണ്ടായിട്ട് കുട്ടി ഭഷ് ഷണൊന്നും കഴിക്കാതെ കരച്ചിലൊക്കെ ആയപ്പൊങ്ങനെ ഫോണ് കൊട്ത്തതേന് അന്ന് കുട്ടികൾക്ക് ഒര് പ്രാവശ്യം ഫോണ് കിട്ടിയാല് പിന്നെ അവർക്കത് കിട്ടണംന്ന്ള്ള വാശിയല്ലെ
ആഹ് ആഹ്
പിന്നെ കരച്ചിലൊക്ക ആവുമ്പൊക്കെ കൊടുക്കും പറ്ഞ്ഞു ഫോണ് പിന്നെ ഭക്ഷണം കഴിക്കണെങ്കിലും അല്ലെങ്കി വേർദന കരയുമ്പളൊക്കെ ഫോണ് ആഹ് ഫോണ് കൊടുക്കും
ആഹ് ആഹ്
അപ്പൊ കുട്ടി പിന്നെ സ്ഥിരായിട്ട് ഫോ ഫോണമ്മലും ടീവിമ്മലൊക്കെ ആയിട്ട് ഇപ്പോ കണ്ണിന് കാഴ്ചക്കൊറവ് വ
കാഴ്ചക്കൊറവ് വന്നു ഒരു കണ്ണിന്
തീരെ കായ്ചെ കാഴ്ച പറ്റെ കൊറവാണ് ഇപ്പോ ഓപ്പറേഷൻ ചെയ്യണംന്നൊക്ക പറഞ്ഞിട്ട്ണ്ട്
ആഹ് ചെറിയ കുട്ടി
ണ് നാല് വയസ്സായ ആഹ് ആഹ്
നാല് വയസ്സായ കുട്ടിക്ക് കാണത്തില്ലേ
ആഹ് അതെ അതെ അപ്പൊ നാല് വയസ്സായൊരു കുട്ടിക്ക് ഇപ്പോ ഓപ്പറേഷൻ ചെയ്യാന് ഇപ്പോ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞാട്ട് തൽക്കാലം ഇപ്പോ അവർ ഓപ്പറേഷൻ ഇല്ലാതെ മാറുവോ എന്നുള്ള നോക്കാ ക്കാനുള്ള ചികിത്സയിലാണ്
ഉം ഉം എന്താപ്പൊ വല്ലാത്തൊരു അവസ്ഥ
ആഹ് അതെ അതെ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടാലേ കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയില്ലെന്ന് പറഞ്ഞ മാതിരി കാണല്ലോ
ഉം ഓരോ അസുഖം വരുന്നു
അതെ ആദ്യേ കാഴ്ചയില്ലാത്തോലാകുമ്പോ പിന്നെ നമുക്ക്
ഉം ഉം നമ്മളിപ്പോ അതൊന്നും ശ്രദ്ധിക്കൂല അവരിപ്പോ ഒര് കുട്ടിൻ്റെ ഭാവിയല്ലേ
ആഹ് അതെ അതെ ആഹ്
നമുക്കപ്പോ രക്ഷിതാക്കളെ എന്തിലും എന്തായാലും രക്ഷിതാക്കളെ പറയുള്ളൂ
ആഹ് അതെ
നമ്മളെ അപാകത മൂലം ഉണ്ടാകുന്ന അവസ് ഇതെല്ലെ ഇപ്പൊ ഇത് അമ്മളെടുത്ത് പറ്റിയ തെറ്റല്ലേ
ആഹ് നമ്മള് കുട്ടികള് കരയുമ്പോ അവര് കരച്ചിലൊന്ന് നിർത്താൻ അല്ലെങ്കിൽ നമ്മുക്ക്ന്തെങ്കിലും പണി ണ്ടാകുമ്പോ അതെടുക്കാനായിട്ട് നമ്മള് ഫോണ് കൊടുക്കും
ഉംഉം
അത് അവര് ഒരു അഡ്വാൻൻ്റേജ് ആയി എടുക്കും ചെയ്യും
ഉം ഉം
ഓല് പിന്നെ അവർക്ക് സ്ഥിരം ഫോണ് കിട്ടണം ഫോണ് കിട്ടിയില്ലെങ്കിൽ പിന്നെ കരച്ചിലാകും
അങ്ങനെയൊക്കെയ ആായി ഏതായാലും നല്ല ഇതിൽ ആവട്ടെ കുഴപ്പൊന്നും മില്ലാതെ കഴിച്ചിലാവട്ടെ ല്ലേ
അതെ അതെ സർജറിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ രക്ഷപ്പെടട്ടെ
ഉം ഉം
എങ്ങനെയാവുമ്പോളും കണ്ണിന് കാഴ്ച ഇല്ലഞ്ഞാലുള്ളൊരു ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ ഞമ്മക്ക് ഇപ്പോ അത്ള്ളോണ്ട് നമ്മക്ക് അതിനെ പറ്റി പറ്റി അറിയില്ല പക്ഷെ ഇല്ലാത്തവർക്കായിരിക്കും അതിൻ്റേ സങ്കടം
അതെ പിന്നെ ചെറിയ കുട്ടിയാവാ അസുഖം വന്നാല്
ഉം ഉം അല്ല ജന്മനാ കണ്ണിന് കാഴ്ചയില്ലാത്തോല് ആകുമ്പോ നമ്മുക്ക് അത്ര അത്ര സങ്കടായിട്ട് വരില്ല പക്ഷെ കാഴ്ച കിട്ടിയിട്ട് പിന്നെ കാഴ്ച പോകുമ്പോ അത് വലിയ എടങ്ങാറായിരിക്കും
നിങ്ങളെ കുട്ടികളൊക്കെ ചെറുതാണോ
ആഹ് ഇൻൻ്റത് ചെറുതാണ്
മം ഫോണൊക്കെ കാണോ അങ്ങനെ വാശി പിടിക്കോ
ഉം ഫോൺ കണ്ടാ ഫോണിന് വാശി പിടിക്കും. ഫോണുകള്കാണുന്നോട്ത്ത് എവിടെയും വെക്കാൻ പറ്റൂല്ല.
ഉം ഉം ഏതായാലും നല്ലോണ്ണം ശ്രദ്ധിക്ക
ആഹ് അതെ അതെ ഫോണ്ന്റെ സൗണ്ടൊക്കെ കേട്ടാല് ഇപ്പോ ബെല്ലടിക്കുന്ന ശബ്ദൊക്കെ കേട്ടാല് ഓടി വെരും. ഞ ആഹ് അതെ അതെ ഞാനൊ ഇപ്പോഴും ഫോണ് കാണാത്ത സ്ഥല്ത്ത് ഇട്ത്ത് വെക്കലാണ്.
ഉം ഉം
ഇന്നാ പിന്നെ
ഉം
അവർ ക കൺ ഫോൺ ഇപ്പോ അവള്എവിടേം വെച്ചത് കണ്ടാലാണ് ഓല് കൂടുതലായിട്ട് ചോദിക്ക.
ആഹ് ആഹ്
അപ്പോ ഓല്ക്ക്ങ്ങനെ ഫോണ് ആഹ് അല്ല കാണാതെ അവരിങ്ങനെ കളിച്ചു നടക്കാണെങ്കിൽ ആ രീതിയിലങ്ങനെണ്ട് പോകും.
ആഹ് ആഹ് അന്നാല് ഒക്കെ ശരി.